ആഹ് കേക്കണില്ലേ
കേക്ക്ണ്ട് കേക്ക്ണ്ട്
കേക്ക്ണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്
ആഹ്
കേക്കന്ണ്ട് നേരത്തെ കേട്ടില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ ഓണല്ലേ വരുന്നെ അടുത്ത മാസം ഇത്തവണ ഓണം ആദ്യാ വരുന്നത് ല്ലേ
ഉം ഉം നേരത്തെ വേറാൻല്ലേ
ഉം ഇത്തവണ നേരത്തെയാ
ഓണത്തിന് ഒരുങ്ങാൻ ആയല്ലോ അല്ലേ എന്ന പത്ത അ അത്തം എന്ന വരൂ
അത്തം എന്നാ വരുന്നെന്നു ഞാൻ നോക്കിട്ടില്ല അടുത്ത മാസം ഇരുപ പത്തി അഞ്ചോ ഇരുപത്തഞ്ചൊക്കെ ആയിട്ടാ തോന്നണു ഓണം വരണത്
ആഹ് ആഹ്
ഉം
അപ്പൊ പത്ത് പതിനഞ്ചൊക്കെ ആവുമ്പഴത്തേന് അത്തം ഒണ്ടാവും അല്ലേ
ആഹ് ഒണ്ടാവു ആയിരി ഉം ഉം
ആഹ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുവ
കഴിച്ചു കഴിച്ചു ഭക്ഷണൊക്കെ കഴിച്ചു
ഉം ഒറങ്ങാനായോ
ഇല്ലേ കിടക്കാനൊന്നും ആയിട്ടില്ല ഇവിടെ കിടക്കുമ്പഴേക്കൊക്കെ കെറേ നേരം ആവും ഭക്ഷണം കഴിച്ചിട്ടെ ഉം ഭക്ഷണം ഒക്കെ കഴിച്ചതേ ഉള്ളൂ
ആഹ് ആഹ്
ഉം ഇപ്പൊ ഇനി ഓണ ആയതുകൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ എല്ലായെടത്തും ഓഫർ പ്രൈസിലൊക്കെ ഒണ്ടാവുക ഒണ്ടാവും ചെല പ ഒക്കെ പഴയ സ്റ്റോക്കുകൾ പഴയൊള്ളതൊക്കെ വിറ്റ് ഒഴുവാക്കണ പരിപാടി ഡ്രസ്സുകളൊക്കെ എല്ലായെടത്തുവേയ്
കണ്ടാലും രണ്ടും മൂന്നും ജോടിയ ഡ്രസ്സൊക്കെ ഒണ്ടാവുവല്ലോ അമ്മന്റെ വക ഏട്ടെന്റെ അങ്ങളടെ
ഉം ഉം ഒക്കെ കണക്കാണ് അവസ്ഥയാണ്
എന്താലും ഒന്നൊക്കെ ഒണ്ടാവും അപ്പെ എന്തായാലും കട്ടിയില്ലാത്ത ഭാഗം ബാക്കിയൊള്ളവർക്ക് എടുക്കും കുലലോ
അതൊന്നുയില്ല കുട്ടിയാള്ക്കൊക്കെ എത്തിക്കയെണെങ്കി ഇപ്പെ നല്ല പാടാണ് നല്ല വെലയാണ് ഒരു കൂട്ടം പാന്റും ഷർട്ടും എടുക്കണെങ്കി ഇത് തന്നെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ വേണം പാന്റും ഷർട്ടും മാത്രം പോരാ അപ്പം അവർക്ക് ഷൂ വേണം മക്കള്
ഉം നാല് അഞ്ച്റുപ്പി ഒരാൾക്ക് തന്നെ കണക്ക് കൂട്ടേണ്ടി വരും
ആ ഇത്തവണ ഇപ്പൊ ശബ പൈസ ശമ്പളം കിട്ടിയാ അടുത്ത മാസം ആത് ഓണത്തേക്ക് മാറ്റിവെക്കാം
ഇപ്പൊ പിന്നെ മഴയൊക്കെ ആയതു കൊണ്ട് പണിയും കെറവാക്കാറല്ലേ
പണി ഒരാഴ്ചായായി ഒരാഴ്ച അല്ല പത്ത് പതിനഞ്ച് ദിവസം ഒരു പണി ഇല്ലായിട്ട്
ആഹ് ആഹ്
ഉം എന്തെങ്കിലൊക്കെ വേറെ ഇത് ഇപ്പെ ചൊറിഞ്ഞു നോക്കേണ്ടേ വരും അല്ലാതെ ഇപ്പെ ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകും തോന്നണില്ല
അഹ് എന്താ ചെയ്യാം
എന്തായിപ്പം ചെയ്യണെ ചെലവേലും നടന്നു പോവണ്ടേ മക്കള് പൊറത്തു പോയി പഠി പഠിക്കുമ്പോൾ അവർക്കുള്ള ഭക്ഷണത്തിലുള്ള പൈസ ഡെയിലിന്ന് പറയുമ്പോലെ ദിവസേന അയച്ചു കൊടുക്കണം
ഉ
ഈ ദിവസേന അയക്കണെങ്കിലും നമ്മളെ കയ്യില് പൈസ വേണ്ടേ
അത് വേണം ചോദിക്കുമ്പോ എടുത്തുകൊടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ ഇല്ലെങ്കിപ്പോ എവിടെന്ന് എടുത്ത് കൊടുക്കണം
ആഹ് ആഹ് മോപ്പ് ഡിഗ്രി സെക്കന്റ് ഇയർ ആയി ഓന് ദിവസേനാ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഭക്ഷണത്തിന് പെറത്തൂന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാലോ നമ്മള് പുറത്തുന്ന് ഒരു നേരം കഴിക്കുമ്പോളേ തന്നെ വേണം പത്തിരുന്നൂറ് രൂപ ഏ നമുക്കര് പ ത്തിരുന്നൂറ് രൂപയ കൊണ്ടാണ് മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നത് അതിപ്പൊ എന്തിന ഇണ്ടാവ പിന്നെ ഒരു വെള്ളം പോലും മനസ്സറിഞ്ഞ് പൊറത്തിന്ന് കുടിക്കാൻ പറ്റൂല്ല
അല്ല അപ്പൊ ഡെയിലി പൈസ കൊടുക്കല ക്യാന്റീൻ ആകുമ്പോ മാസത്തിലല്ലേ
ക്ന്റീനിലല്ല അവര് പൊറത്ത് ഹോട്ടലൽന്ന് കഴിക്കലാണെന്നാ പറഞ്ഞേ എവിടേലും ഏൽപ്പിക്കണ്ന്ന്ണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കെ ഒരു വ്യത്യാസം ഇണ്ടാവും പൈസെക്ക് ന്റെ അടുത്ത് ഭക്ഷണത്തിനന്നെ വേണം അതിന്റെ പൊറത്ത് ബാ ചെലവുകൾ റീചാർജ് ആയിട്ടും ഹോസ്റ്റൽ ഫീസ് ആയിട്ടും ഒക്കെപാടെ പറഞ്ഞ
ഉ ക്യാന്റീന ഒക്കെ ആവുമ്പോ എന്തോയിച്ച സ്ഥിരായിട്ട് ക്യാന്റീൽന്ന് കഴിക്കുമ്പോ എന്തെങ്കിലുംക്കെളവ്ണ്ടാവും
ഉം ഉം അതൊരു ഉള്ളേ ഉള്ളേരിയ ആയത് കൊണ്ടേ ക്യാൻ്റീൻ ഒന്നും ഇല്ല അവിടെ
ആഹ് കോളേജിലുല്ല
ഉം കോളേജിൽക്ക്ള്ള ഫുഡന്നെ എവിടെ ഏൽപ്പിച്ചിട്ട് അവര് വെച്ചു കൊണ്ടരാ. ഇപ്പാ ഈ ഗ്യാസ് ഇല്ലാതെ ഇപ്പ അതൊക്കെ നിന്നു
ആഹ് ആഹ് ഇപ്പൊ പൊറത്ത് ഹോട്ടൽന്നാവുല്ലേ?
ഒട്ടൽന്ന്
ഉം അപ്പാ എന്നും ഇങ്ങനെ കൊട് ക്കണല്ലേ ഓരോ ദിവസത്തെ ചെിലവിനുള്ള പൈസ എന്നും ഇങ്ങനെ കൊടുക്കണല്ലേ
ഞാൻ കൊടുക്കണോ അക്കോണ്ടിക്ക് ഇങ്ങനെ ആക്കണ അവർക്ക് അവസ്ഥ അറിയില്ല അതൊന്നും അല്ല അല്ലാതെ പെ എന്ത പറയ
ഇപ്പൊ റൂമിന്റെ റെന്റ് എത്ര വര അപ്പൊ
റൂമിന്റെ റെന്റെ മാസത്തില് ആയിരത്തി എഴുന്നൂറ് രൂപ വരുന്നുള്ളു
അത് കോളേജി തന്നെ
ഇല്ലേ അത് അയിന്റെ അടു അടുത്തൊരു പി ജി ആയിടൊരു വീട് വീടെടുത്തു താണ് അവര് ഒരു അഞ്ചാറ് പേര് കൂടിട്ടൊരു വീടെടുത്ത്ണ് ആ പത്തോ പത്തരൊക്കെയാണ് പിന്നെ അതിന്റെ ഇത് വരുന്നേ
ആഹ് എല്ലാരുകൂടി ഡിവൈഡ് ചെയ്യുമ്പോ അത്രേ വരുയുള്ളൂല്ലേ എന്ന ശരിക്കും ഓല്ക്ക് ഫുഡ് ഓല്ക്ക് അവിടെ ഇണ്ടാക്കി കൂടെ എല്ലാരും കൂടെ കൂടി അപ്പ ഇത്ര വല്യ ഇത് വരുല്ലല്ലോ
പണി ട്ക്കണ്ടേ എല്ലാരും ക എല്ലാരും ഒരേപോലെ ഇള്ളവരാണെങ്കില് ഒക്കെ ഇത് എല്ലാരും ഒരേപോലെ ഇല്ലാത്തവരായതു കൊണ്ടെ പണി ഇട്ക്ക്ണോരങ്ങനെ പണി പിന്നെ ഇർക്ക് ചക്കന്മാരല്ലേ വെറും ഫോണ് മ്മ കളിയവേ
ആഹ്
ഒരു കരണ്ട് അടുപ്പ ഉണ്ടായിരുന്നു അത് നാശായി പിന്നെ പിന്നെ അവര് ഗാ സ് വാങ്ങണന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അതൊന്നും വാങ്ങിയിട്ടില്ലാന്നൊക്കെ പറഞ്ഞു
അങ്ങനെ ആകുമ്പോ എന്നാലും ഇത്ര ചെലവ് വരൂല എന്തെങ്കിലുമൊക്കെ ഇണ്ടാ ഒക്കെ കഴിച്ച്ങ്ങാണ്ട് ഞാന് ഇവിടം എന്താ വല്ലൃ മോൻ പോയപ്പോ അങ്ങനെർന്നു കരണ്ട് അടുപ്പൊക്കയിട്ട് ആദ്യം അങ്ങനെ പോയിരുന്നേ അവിടെ റൂമില് വല്ലോം നാലാളെന്നു ഒര അവിടെങ്ങനെ ഫുഡ്ണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ ഇതാ പിന്നെ കാന്റീന്ന് ആയപ്പോ പിന്നെ അവിടെത്തന്നെ ഉള്ള കുട്ടികളായതുകൊണ്ട് ഓൽക്ക് കൊറവുണ്ടായിരുന്നു ഫുഡിനൊക്കെ ചോറിനൊക്കെ ഇരുവർപ്പിയ മുപ്പർപ്യ ഒക്കെ കൊടുത്താ ചോറൊക്കെ കിട്ടിയത് സാദാ ചോറിനൊക്കെ ആഹ് സ്ഥിരായിട്ട് ഓല് അവിടെന്നെല്ലേ അപ്പാ അങ്ങനെ
എന്താന്ന അവര് നമ്മടെ അവസ്ഥ കൂടി മനസ്സിലാക്കാണം മനസ്സിലാക്കാത്ത ആവുമ്പം നമ്മക്കൊന്നും പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
മാണം ഓൻ്റെ അസുഖ ഇതൊക്കെ മാറിയോ എന്താ വയറു വേദന എൻ ന്തോ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ശരിയായോ ഉം
അതൊക്കെ അന്നന്നെ മാറിരുന്നു. അതന്നാ അതിന്റെ ഇതോണ്ടേ അത് അന്ന് ത റീട്ട്ണ്ട്. പിന്നെ കൊഴപ്പോന്നും ഇല്ല ഉം, ആ പല്ല് മുറുക്കാൻ വേണ്ടി വന്നതേരുന്നു. ക്ലിപ്പ് മുറുക്കാനേ,
ഉം, ഉം. ന്നട്ട്‌പ്പോ നല്ല ഇതിലല്ലേ പോയേ?
വൽത് വലിയതായിട്ടൊന്നും ശരിയായിട്ടൊന്നുംല്ല. ശരിയാകുവായിരിക്കാം.
ആഹ്, അ
റെഡി ആവു ആയിരിക്കും. എന്താ അറിയില്ല, ഇപ്പൊ വിചാരിക്കുന്ന മാതിരി ആവില്ലല്ലോ
ഉം
അവിടെ എടക്ക് തൊടങ്ങിയെന്നുല്ലേ?
ഞ്ഞ്പ്പ അടുത്തൊല്ലാം മറ്റോളിം വിടണംന്ന്ണ്ടെങ്കില് ഓക്കും വേണ്ടല്ലേ ഫീസും കാര്യങ്ങളും
പിന്നെ എന്താ ഒക്കെപ്പാട് എന്താ കാട്ടാന്നറിയില്ല. അടുത്ത കൊല്ലാകുമ്പൊ ഓൻ ഫൈനൽ ഇയർ ആവും. രണ്ടാളെ ഒരേ മാതിരി നോക്കേണ്ട അവസ്ഥയാകും.
അതാണ്
ഓന്റെ ഫീസ് എന്താച്ചാ എജു എജുക്കേഷൻ ലോണ് വിദ്യാഭ്യാസ ലോണ എടുക്കോണ്ടേ
ആഹ് ആഹ് ആഹ് അതങ്ങനെയിന്ന പോവുല്ലേ
ആഹ് ഫീസും, പിന്നെ കൊറച്ച് അവരുടെ ഹോസ്റ്റൽ ഫീസും, പിന്നെ അവര ആഹ് ആഹ് ഹോസ്റ്റൽ ഫീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തുന്നത്. അതുകൊണ്ട് എന്താ ആഹ, നമ്മള ഒക്കപ്പാട നമുക്ക് കിട്ടുമ്പോ എന്തേങ്കലും ഒരു പൈസ നമുക്ക് ഒരുമിച്ച് കിട്ടും. അതമ്മക്ക് എന്തേലും കടത്തിക്കൊക്കെ തട്ടാ.
ആദ്യം ആദ്യം അടച്ച പൈസ അയിന്ന് കിട്ടൂലേ
ആഹ്, അതൊക്കെ കിട്ടി അത്ക്കെ കിട്ടി. ഞാന് ഒരു ഒന്നൊന്നര ലക്ഷത്തിന്റെ മോളിൽ അടച്ചേ. അതൊക്കെ കിട്ടി.
ഉം ഉം
അതോണ്ട് പിന്നെ ആ ഒരു പേടിയില്ല. കിട്ടും, തിരിച് കിട്ടും. പ്പോ സെക്കൻ് ഏ തേർഡ് സെമ്മിന്റെ സെക്കൻഡ് ഇയറിന്റെ ഫീസ് അടച്ചു. ഫണ്ട് അടച്ചു ബാങ്ക്ന്ന് പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടന്ന്ട്ട്ണ്ട്. അപ്പൊ പിന്നെ ഇഞ്ഞ് അയിന്റെ ബാലൻസ് അവരുടെ രാ ഏ സ്റ്റേഷനറികൾ വാങ്ങിയതും പിന്നെ യൂണിഫോമിന്റെ പൈസ, അങ്ങനെയുള്ളൊക്കെ പൈസ ആഡ് ചെയ്തിട്ടാണല്ലോ അപ്പൊ അതൊക്കെ നമ്മക്ക് കിട്ടും. അകപൊ നമ്മള് ചെലവാക്കണാണല്ലോ റൂമിന്റെ പൈ
അത് കോളേജിൽന്ന് തരിയാവൂല്ലേ. ഈ ഫീ ഒൽക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒലതു
ഓല് നമുക്ക് തിരിച്ചു തരും.
ആഹ് ഇപ്പൊ ഒരു വർഷം കൂടിയല്ലേ ഇത്‌ രണ്ടാമത്തെ വർഷ അല്ലേ
ണ്ടാമത്തെ വർഷം, അത് കഴിഞ്ഞാന്ന് അടുത്തൊല്ലം കൂടിയെ ഉള്ളൂ. കഴിഞ്ഞാൽ പിന്നെ എന്തിനെലോകെ പൊയ്ക്കോട്ടെ. അല്ലാതെയൊന്നും നടക്കില്ല. നമ്മളെ കൊണ്ട് എത്തില്ല
അപ്പോഴത്തേന് അടുത്ത ആളും ആയിലല്ലേ. ഓളെന്തിനാ പോണംന്നറീണ് നഴ്സ്സിംങ്ങിനോ?
ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സ്‌ സ്കൂളിക്കന്നെ എന്നേലെ പോവുള്ളൂ. പിന്നെപ്പന്താ കാട്ട
ഏ ക്ലാസിന് പോവാനും മടിയായപ്പോ
ദിഫ്നക്കോ പഠിച്ച അവർക് നന്നു. സയൻസും കൂടെ ആയത് കൊണ്ട്, നല്ല ടെൻഷനാണ് നമ്മ ടെൻഷൻ അടിച്ചിട്ട് കാ. നമ്മള് ഇ് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യം ഇല്ല. ഓൽകും കൂടെ തോന്ന ഇതോൽക്ക് പഠിക്കണം ന്നുള്ളത്
ആ തന്നെ അത്പ്പോ ഓലും കൂടി കരുതണ്ടേ
പിന്നെ അവനാന്റെ തലേല് വരച്ച പോലെ ണ്ടാവും അല്ലാതിപ്പോ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യല്ല.
അ അത അത്രേ ഉള്ളു. ഉം അയിലപ്പൊറൊന്നുപ്പമ്മള് കര്‌തീട്ട് കാര്യല്ല.
കറഞ്ഞിട്ട്ടകാര്യല്ല പിന്നെ കുട്ടികള്
ഇത്ര പ്രതീക്ഷഒന്നുംഇപ്പൊ ഒന്നിലും വേണ്ട.
അങ്ങനത്തെ പ്രദേശന്നും ഒന്നിലും ഇല്ല. നമ്മള് ഇദേത്തിത്യോന പിന്നെ എന്താ വെച്ചാ നമ്മക്ക് എന്തങ്കിലുമൊക്കെ നീക്കിയിരിക്ക നമ്മള് നീക്കി കരുതിയിട്ടുണ്ടെങ്കി വയ്ക്കാ അല്ലാതെ വേറെ മാർഗ്ഗംന്നു ഇല്ല
ആഹ് വേറെ ആര്യും കണ്ട് നിന്നിട്ടൊന്നും കാര്യല്ല. അവന അപ്പോ ഞാൻ അതെന്ന ചെയ്യണ്ടേരും
ആ അത്ര തന്നേ ഉള്ളു. അവനാൻ വേണമെങ്കിൽ അവനാ നോക്കാം അല്ലാതെ വേറെ മാർഗ്ഗല്ല ആതാ
ആ
ഉം
അ ഒകെ ഓരോ വിിധിയാണ് അവനാൻ ഉള്ളത് വരള്ള വഴിത്തങ്ങൂല പറയണ പോലെ
അതാണ് വരാൻ ഉള്ളത് വഴിത്തങ്ങുല.
ഈ
ഉം
ഉം എന്നാ ശെരി എന്നാ.
ഉം എന്താ എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചോ?